ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
കേക്ക്ണില്ലേ?
കേൾക്കുന്നില്ലേ? ആഹ് ഇണ്ട്ണ്ട്ണ്ട് കേക്ക്ണ്ട്. എന്തെക്കേണ്ട് വിശേഷം?
നല്ല വിശേഷം.
സുഖായിട്ട് പോണ്. ആ സുഖായിട്ട് പോണ് എന്താ പ എന്താ പണി? നോമ്പിണ്ടോ
ആഹ നോമ്പണ്ട് അവിടെ നോ നോമ്പിണ്ടോ ഇല്ല എല്ലാർക്കും ഒന്നും ഇല്ല ഉ ഇമ്മക്കും കുട്ടിയക്കൊന്നുമല്ല ആഹ ഒരാളുണ്ട്
കുട്ടികളുണ്ടോ
ആഹ ചെറിയ കുട്ടി ഒരാളുണ്ട് അരെ
ആ ആ ചെറുതാണോ
ആ എൽ കെ ജി ഇപ്പതിനാല് ചേർത്തിട്ടു
അപ്പൊ മോളോ മോനോ
മോളാണ്
ആ മടിണ്ടോ പോകാനൊക്കെ സ്കൂളിൽ പോകാനൊക്കെ
ആദ്യമൊക്കെ ഭയങ്കര മടിയയിനി പോണില്ല പറയും ഇപ്പൊ പിന്നെ ഒക്കെ മാറി
അറിയോ എന്റെ എന്റെ ഏട്ടത്തിന്റെ ഒരു കുട്ടിണ്ട് ഇതൊെ ഓള് ഓള് പോകുമ്പോ കരയും ഈ എന്നാ കൊണ്ടാ പക്ഷെ ഓള് പറയും മാരോട് ഞാന് ഇത് കൊറച്ചു കഴിഞ്ഞ മാറും പറയും അപ്പൊ ഒരു കള്ളത്തരം നോക്കന്ന അറിയാ അത് ഓള് ഏട്ടത്തി അങ്ങനെ തന്നെയാ അപ്പൊ കണ്ടു പഠിച്ച് താണ് അങ്ങനെ ചില കുട്ടികള കുട്ടികളണ്ട് അത് പിന്നെമാരെ കാണ ആഹ് ഇമ്മാരെ വിട്ട് ഇമ്മാരെ കാണുമ്പളേള്ളൂ പിന്നെ മാറി.
ആഹ് ആഹ് ഇവള് ആ ഫസ്റ്റ് രണ്ട് ഫസ്റ്റ് രണ്ട് വസം അങ്ങനെ കര ച്ചിലിണ്ടായി പിന്നെ മാറി. അതെ, ഇവള് അയിന് ഇവ്ടെ മ് ഇവടെ ഒ റ്റക്കാണ്. അപ്പ കുട്ടിളെ കിട്ടിയാൽ മതി.
ആഹ് അപ്പ അവിടെ പോയാണ്ട് കുട്ടിളെ കണ്ടപ്പോൾ ഓൾക്ക് അതെയ് അവ്ടെക്കാരം ര
ഒര് ആഹ് കളിച്ച് പരിചയ ആയപ്പ അവിടെ ഇഷ്ടപ്പ് വി ഇന്നു ഇന്നലെക്കെ ഇപ്പ എന്തല്ലാത്ത എന്തല്ലാത്ത ചോയിച്ച് നടക്ക്. ഇപ്പ അട്പ്പിച്ച് നാല് ദിവസം ലീവ് ആണല്ലോ.
ആഹ് ആഹ് ആഹ് ഇന്നല്ലേനി
ഇവര് ഈ മദ്രസിന്റെ കീഴിൽ ആയോണ്ട് ഇന്ന് ലീവ് ഏനി. ഇഞ്ഞ് ഇതിന്റെ പകരം ഇട്ക്കാമതിയാവും. ആഹ് ആഹ് ഇവള് ഇ ഇങ്ങനെ പറഞ്ഞ് നടക്ക് എന്തല്ലാത്തെ എന്തല്ലാത്തെർഞ്ഞ് നടക്ക് പൂതി ആവ്ണ്ട്‌ പോവാന്ർഞ്ഞാട്ട്.
ആഹ് അത് ഒത്തി നല്ല ഇതാണ് കാരണം- എന്ന മടിയും പോകും പിന്നെ പഠിക്കാനും തന്നെ കുട്ടികളെ കൂട്ടത്തിലാകുമ്പോ പഠിക്കും ചെയ്യും- തന്നെ ഹോക്ക്ല്ല പ്രായ- കരുണ്ടാവുമ്പോളാണ് നല്ല ഇത് ഉണ്ടാവുക-
കളിക്കാനെ കളിച്ചിട്ടുണ്ട് ഇവള അങ്ങനെ പുറത്തേക്ക് പുറത്തിറങ്ങി അങ്ങനെ കളിച്ചോന്നും-
ആ അങ്ങനെയാണ് എന്റെ മക്കളെ എന്റെ മക്കള തന്നെ രണ്ടെണ്ണം ചെറുതാണേ- ഒരാള് ഓള് അംഗനവാടിയിൽ- ടിയിലെക്കെപോകുമ്പം ഏഹ് അംഗനവാടി അടിയി തന്നെയാണ്- എന്നിട്ട് അവിടെ നിന്ന് ഞാനേ- കല്ലിൻന്റെ അട്ത്ത് വന്നാലവിടുന്ന് കാൺത് അവളാതിണ്ണ ആഹ് - അംഗനവാടിന്റെ ആ സ്റ്റെപ്പിന്റെ അട്ക്കാലിങ്ങനെ നോക്കന്നോളൂ ഒളിച്ച എന്നെ കാണും ചെയ്യും-
ആ എടുത്തായ അങ്ങനെണ്ട് ചെ ചെല കുട്ടിൾ ക പൗതിക്കെ വെച്ച് പോര്-
ആഹ് അതാണ് പിന്നെ പൊ പൊര കൊറച്ചൊരു തായ ഒരു കുണ്ടിലായിട്ടാണ് ഞങ്ങൾ - ഇത് ഉയർത്തിലുആയിട്ടാണ് അവ പോര പോന്നിട്ടില്ല- പക്ഷേ ഇങ്ങ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ അംഗനവാടി മാറ്റി ഇങ്ങിട്ട് മാറ്റി അപ്പം ഇനി- കല്ല് എന്റെ രണ്ട് രണ്ടു ചെറുതനയൊക്കെ കൊണ്ടാക്കി അതേ പോലെ ഇങ്ങോട്ട് വരും- അങ്ങനെയാണ് അവസ്ഥ വരിക ഒരു പേടില്ല കാരണം തൊട്ടടുത്തിടെ തൊട്ടടുത്ത്- ത്താണ് ആഹ് ഒരു മതിലിൻ്റെ ഒരു എടയെ ഒള്ളൂ- അങ്ങനെ ആവുമ്പോ പിന്നെ കൊണ്ടാക്കലും കൊണ്ടല്ലലും ഒക്കെ കണക്ക തന്നെ വക്കാറുമ്പോ ഞങ്ങ ആഹ് സുഖാണ്ക്ഷേ ഓല അപ്പ ബാക്കിൽ തന്നെ എത്തും ഓലക്ക് എപ്പഴും പോകും പോയി പോരാ- അങ്ങനെൊരു പിന്നെ വീട്ടില് കളിക്കൻ ആരു ഇല്ലെങ്കിൽ- പിന്നെ ഒൽക്കുന്ന തന്നെ പറഞ്ഞത് ഇഷ്ടമായിക്കാരും- കുട്ടികളൊക്കെ കിട്ട്മ്പള്- എനിക്ക് മൂന്നാളുണ്ട് ഞാൻ ഒരാൾ ഡെലിവറി കഴിഞ്ഞിരിക്കയാണ് എൺമ്പത്തിരണ്ട് ദിസായ്-
ഏഹ് ആഹ്‌ കുട്ടി ഒറങ്ങാ?
ആഹ് ഒറങ്ങുവാ മറ്റവൻ ചെറ്താണ് രണ്ടാണും ഒരു പെണ്ണും
ആഹ്
പിന്നെന്റെ ച ചെറുതും മാണ് വൽത് മോ പെണ്ണ് വീട്ടില് ആരൊക്കെയ്ണ്ട്
വീട്ടില് ഉമ്മ ഹസ്ബൻഡ് ഹസ്ബറ്റിന്റെ പെങ്ങള് പിന്നൊരു മോളു
ആഹ് ആഹ് ഹസ്ബൻഡിന്റെ പെങ്ങക്ക് മോള് മോളുണ്ടോ
ഇല്ല ഇല്ല മോളില്ലാ പഠിച്ചിയാണ്
ആഹ് ചെറു ചെറുതേക്കാറല്ലേ ആഹ് ആഹ് ആഹ് ഇവടെ എൻക്ക് ആഹ് ഞാപ്പ ഡെലിവറിഴിഞ്ഞിപ്പം ഇന്റെ വീട്ടിലാണ് ഇങ്ങ ട്ട് പോന്ന്ണ് ആദ്യം അവിടെനി പിന്നെ ഇങ്ങോട്ട് പോന്ന് പഷേ അവടെന്റെ ഹസ്ബൻ്റും ഞാനും മൂന്ന മക്കളും ഹസ്ബന്റിന്റെ ഉമ്മേനെള്ളൂ ഒരു പെങ്ങളും
എങ്ങനെ സ്കൂളില്
സ്കൂള് തന്നാ വല്ല്യോള് ആ ഒര് പെങ്ങളെയുള്ള് കല്യാണം കഴിഞ്ഞ് നാല് കുട്ടികള്ണ്ട് ഓള് സ്കൂക്കും മദ്രസക്കും പോക പോകും അവിടെ ഉമ്മയും ഹസ്ബൻ്റും ഉണ്ടേ അപ്പൊല് അവടെ അങ്ങട്ട് പോകും അപ്പ ഒഴിവ ഇപ്പോൾ ഇന്നലെ അങ്ങോട്ട് വിട്ട് മെനഞ്ഞാന്ന് സ്കൂള് വിട്ടിട്ട് വന്ന് സ്കൂൾക്ക് ഇവിട്ന്ന് പാടാ മദ്രസക്ക് പറ്റൂല മദ്രാസ് വഴി വിട്ടായപ്പോ മോൻ പോന്നു ആ അടുത്താഴ്ച വണ്ടിണ്ട് വണ്ടിന്റെ അപ്പൊ പിന്നെ ഞങ്ങള ആ അടുത്ത് വല്ല്യാ ദൂരല്ല പക്ഷ എന്നാലും വണ്ടിക്ക് വരണം വണ്ടി ഇല്ലെങ്കി പറ്റൂല ആ സ്കൂൾ വണ്ടി ഞങ്ങ അടിയില് കുറച്ച അടില് എത്തി വരും അപ്പടുക്കന്ന ആക്കി കൊടുത്താൽ മതി അവിടുന്നാലും പി ഞങ്ങക്ക് ബസ് ന് പോകണം ബസ്സില്ലാതെ നടന്ന് മെയിൻ റോട്ടിനാമ്പോ മക്കളെ വിടാൻ പറ്റൂിലല്ലോ നടക്ക മദ്രസ് ഞങ്ങള നു മദ്രസ് ഉണ്ടാകുമോ ഇവള് അങ്ങട്ട് പോകും മദ്ര ഒഴിവുണ്ടാവുമ്പോൾ ഇങ്ങട്ട് വരും മദ്രസ വല്ല അടുത്ത ന്നല്ല കുറച്ച് ദൂരെ തന്നെയാണ് നടക്കലാണ് പക്ഷെ സ്കൂൾക്ക് നടക്കലല്ല സ്കൂൾക്ക് വണ്ടി സിനാണ്
മദ്രസപിള്ളേരാ സ്കൂൾ മദ്രസ ണ്ട് അവിടടുത്തന്നണ്ട് പക്ഷെ ഇവ്ള് ഇവി പോണത് കൊറച്ച് ദൂ കൊറച്ച് നടക്കാന്ണ്ട് വണ്ടികാക്കിക്കാണ്
ആ വണ്ടിക്ക് ആ
ഉ ആ മദ്രസിന്റെ കീഴില് ആ ആദ്യ ഇവിടെ അടുത്തന്നെ ഇനി ഇപ്പൊ ഇവിടെ സൗകര്യ ഇവിടെ ചേർത്തിയെ അങ്ങട്ട് മാറ്റിയതാ മാറിയതാ ഇവിടെ സൗകര്യം കുറവാണ് കാരണാ
ആ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലേ മദ്രാസന്റെ കീഴില് നേഴ്സറി കെ ജി യു കെ ജി വരണത്
ആ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടെ ഈ മതപഠന ആയിട്ടുള്ള അ മിസ്സിലെ ബസ്സായിട്ട് ആ രണ്ടും കൂടി ആയിട്ട് ഈ അതീസ് അങ്ങനത്തൊക്കെ പഠിച്ചണ്ടതില്ലേ കൊറച്ചൊരു ചെറിയ ചെറിയ സുഹൃത്തുകളും
ആ
ഫാതിയ അങ്ങനത്തെ സുറത്തുകളൊക്കെ പഠിച്ചിനതും കൂടിട്ട്
ആ ആഹ് ആ അതൊരു കല്യാണേ മ ക്കള് നമ്മ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ കൊറച്ച് ദൂരെ മൂന്ന് വയസ്സിങ്ങനെ ചേർത്തുന്ന സ്ഥലണ്ടല്ലോ
ആ ആ
ഹദീസുകളും ഖുറാൻ മനപാടാക്കാൻ തുടങ്ങുന്ന സ്ഥലങ്ങള് ആ അങ്ങനെ
ആ
ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മദസ്സിന്റെ കീഴില് വന്നത് കൊണ്ട് എല്ലാരും ഇങ്ങനെ ചേർത്തല് എവിടെ ചേർത്താണെങ്കിലും ഫെയ് കൊടുക്കണം അപ്പൊ പിന്നെ നമ്മൾ നല്ല നല്ലതൊക്കെയാണല്ലോ ചേർത്ത്
ആഹ് നല്ല നോക്കെ ഓക്കെ പിന്നെ ഇപ്പ ഈ എന്താ ഗവൺമെന്റ് സ്കൂളിന്റെ കീഴൊക്കെ എങ്ങനെ വരുണ്ടല്ലോ അങ്ങനെ അധികമായിട്ട്
ആ ഇണ്ട് ഇപ്പൊ അല്ലാ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഇപ്പം കാണ്ന്നത്
ആ
പിന്നെ എൽ കെ ജി യു കെ ജിയും ചെറ് ഈ ഒരു പ്രായം പറഞ്ഞത് നമ്മക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊടുത്താല് പെട്ടെന്ന് ഒൽക്ക് പിടിക്കും അപ്പൊ നമ്മള് ഈ പ്രായത്തിൽ നമുക്ക് ആ പഠിപ്പിച്ചണത് നല്ലതാണ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചുന്നത്
ആഹ പിന്നെ ഓലക്ക അതിന് കിട്ടൂല
ആ അതതെ പിന്നെ കിട്ടൂല ഉ ഇപ്പത്തെ തന്നെ നല്ല ഫ്രഷ് മൈൻഡ ആണ് അ പിന്നെ എന്ത് പറഞ്ഞാലോ പെട്ടെന്ന് പഠിച്ച അത് നമ്മൾ എന്ത് ചീത്തവാക്ക് പറഞ്ഞാലും അതോട് അവ പിടിച്ചെടുക്കും ആ ഇനി നമ്മള് ഫോണില ഒരു കാട്ടിയെടുത്താൽ മതിയല്ലോ അത് പെട്ടെന്നാണല്ലോ ഒരു കിക്കണുന്നത്
ആഹ ആഹ ഇപ്പ ഇങ്ങനെ ഫോണൊക്കെ കാണോര്
ഫോണ് ആ ഫോണ് വല്ലുള് പിന്നെ വലുതായില്ലേോ ബിനെ ഫോൺ ഇല്ലാ ാൻ പറ്റൂലല്ലേ മറ്റോന്ന് അതേല ഒരു ഫോൺ കണ്ടാ നി വേണം പക്ഷെ അങ്ങനെ ഓനെ കാണാതെടു ചിലവന ഉറങ്ങുന്ന നേരത്തൊക്കെ ഞാൻ ഇങ്ങനെയെങ്ങെ പണികളൊക്കെ ചെയ്യ ഫോണിൽ
ആ ഇവള അങ്ങനെന്നെ ഉ ഫോണിന്റെ ആള് നമ്മ കൊടുക്കാതൊക്കെല്ല ഇപ്പൊ ഈ ലീവ് ആയത കൊണ്ട് ക ഉ കളിച്ചാന അരില്ല അോടെ മിക്കവാറും ഫോൺ മല തന്നെ
ആ ടി വി വെച്ച ഞൻ ഞങ്ങളവിടെ ടി വി ഉണ്ട് സ്മാർ് ടി വി നമ്മള് ഫോണില് കണക്ട് ചെയ ഇല്ല ടി വി കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇടെ വരുന്നുണ്ടല്ലോ ഇപ്പലെ കണ അത്ര കേട്ടില്ല ടി വി വെച്ച കൊടുക്കലാണ് ഓന്െഞാപ്പൊ ഇവിടെ ഇ ഇവിടെ രീവല്ല അവിടെ രീവുണ്ട് അപ്പൊവിന്ന് അവിടുന്ന് പിന്നെ ആും ഇവിടുന്ന് പിന്നെ കുട്ടിന്റെ ഏട്ടത്തിന്റെ കുട്ടിയൊക്കെ കളിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കളിയില് അങ്ങനെ കുറ ക്കപ്പോ അവിടന്ന് ആര ഇല്ലാത്തോണ്ട് ഇവള് സ്കൂളിലും പോകും പറ്റക്കാുമ്പോ ഞങ്ങ ആ ടി വി വച്ച കൊടുക്കും രണ്ടാമത്തെും രണ്ട വയസ്സായി േ ചെറുതാണ് അ പിന്നെ ഓന് ചെറുതല്ലേ ഇപ്പളല്ലെ പോനും ഉണ്ടായത്
ആഹ
അങ്ങനെ
പിന്നെ ബുക്കൊക്കെ വായിക്ക ആ ബുക്കൊക്കെ വായിക്കുവോ വൈബുട്ട വായിക്ക
ഇപ്പോഴ ഒന്നും കിട്ടൂല ആദ്യൊക്കെ സ്കൂള പോണംന്നൊക്കെ ലൈബ്രറിയിലൊക്കെ കയറലുണ്ടായി
ഉ അവരൊക്കെ വായിക്കേണ്ടായിനി
നോവല് എനിക്കാതൊന്നും ഇപ്പോ ഓർമ്മല്ല ഞാൻ ഇതൊ ക്കെ ഈ നമ്മളെ ഇത് സൈസ് എന്താ ലൈലാമജ്നു അങ്ങനെ ക്കെള്ള നോവലുകളൊക്കെ ഇണ്ടാവൂല്ലോ നമ്മളെ ഫീൽ ചെയ്യണ ഫിറോസ്കാന്റെ പുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞാധിക വായിക്കല്
ഏ
അത് വായിച്ചിട്ട് കരഞ്ഞു പോകും ഉം കരഞ്ഞു നാലും നിക്ക് അങ്ങനത്തോട് ഭയങ്കരതാ
ആഹ ആ ഹാ ഈ ഉം സ്റ്റോറി ആയിട്ടൊക്കെല്ലേ അങ്ങനത്തെ കേക്കാറില്ലേ
ക്കാന്റെ പുസ്തകങ്ങളാ ഞാധികവും വായ്ച്ചത് അത് എവിടെന്ന് കിട്ടിയാലും ഞാനത് വായിച്ചു ഒരുപാട് വായിച്ചട്ട് കുറെ മുന്നേ ഇപ്പ പിന്നെ നമുക്ക് നോക്കാത്തോണ്ട്ന്ത് അതൊക്ക ഏതൊന്നും ഓർമ്മന്നല്ല അതൊക്കെ സ്കൂള് പഠിച്ചന്ന് കല്യാണം കഴിഞ്ഞേന് ഷൈമക് ശെ ഞാൻ പ്ലസ് ടു ഈയ് എത്ര വരെ പോയിണ്‌
ഞാൻ പ്ലസ് ടു കഴിഞ്ഞല് അത് കഴിഞ്ഞാലേ ഞാൻ ഇപ്പടുത്തെ ഒരു ടി ടി സി എഴുതി അത് കഴിഞ്ഞു അപ്പൊ എവിടേം കേറിയില്ല മോണ്ടി സോറി ടി ടി സി ചെറിയ കുട്ടികളെ പഠിപ്പിക്കണ ആ കഴിഞ്ഞ മാസം പിന്നെ എക്സാം റിസൾട്ട് വന്നില്ല
കിട്ടണല്ലേ
ആ ഇനി കിട്ടണം ടി ടി സി ആവുമ്പോ ഇന്റർവ്യൂന്റെക്കെ കൊറെ കേറി ഇറങ്ങി
ആഹ് അതാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാാര് ഇപ്പ ടി ടി സി എടുക്കണണ്ടല്ലോ
ആഅപ്പൊ കിട്ടാതാവും
ആ അതാണ് പിന്നെ എന്തൊക്കെയണ്ട്
പിന്നെ ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്
ആ ചെടികൾ മ്മ അങ്ങനെന്നുല്ല കൊറച്ചെറുതായിട്ടൊക്കെ
ഉം ഉം
അവിടെ എന്റെ വീട്ടില ആ അവിടെ അവിടെ ഞാൻ വെയ് പുല്ല് പുല്ല് വെച്ചിട്ടില്ല മറ്റ ചെടികളൊക്കെ നട്ട് പോന്നി പ്പ രണ്ടാമത്തെ പ്ര മോന്റെ പ്രസവം ത്സവത്തിന് ഞാൻ ഇന്റെ വീട്ടക്ക് പോന്നപ്പോതിന് ഹസ്ബൻഡ് അതൊന്നും ഓര് മൈൻഡ് ചെയ്തില്ല ല ഓല് നല്ല പണിയായിട്ട് പോയില്ല ചെടിവെക്കൊന്നും എല്ലാം മൈൻഡ് ചെയ്യില്ല അതൊക്കെ ഞാൻ വന്നപ്പോ പച്ചേ സംങ്ക ടം വന്നു പിന്നെ ഞാൻ നമ്മക്ക് നോക്കിട്ടേന്നല്ല ഹ് നമ്മള് ഇണ്ടാക്കിയ സാധനം പോയിനെ പോയാ പിന്നെ നമുക്ക് വല്ലാണ്ട് വല്ലാണ്ട് ഫീൽ ആവല്ലോ
ശെരിയാവുമ്പോ നല്ലാവോ നോക്കണം വെള്ളക്കെ അന്ന് വേ മ് കഴിഞ്ഞ വേനൽക്കൊക്കെ കുറേ ചെടി ഇടാനും
ആ അതാണെ പിന്നെ എന്തൊക്കെയാണ് ന്നാ പിന്നെ വിളിക്കാം കേട്ടോ ശരി ആ ശരി